ലൊ
കേൾക്ക്ണണ്ടോ
ആ കേൾക്ക്ന്ന്ണ്ട്
എന്താണ് വിശേഷം സുഖല്ലേ?
ആ പണി ഒക്കെ കഴിഞ്ഞാ?
ഇല്ല കുറച്ചൊക്കെ കഴിഞ്ഞ്
മ് കുട് കുട്ടിയാള് സ്കൂൾക്കൊവ്ണ്ടോ?
ഇല്ല ഇല്ല കല്യാണ കയ്യിട്ടില്ല
ആഹ്
ആ വേറെ ങ്ങള് ഭക്ഷണൊക്കെഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചകാണ്ട് വന്നിരിക്ക ഇന്നിപ്പ അങ്ങനെല്ല്യ കൊർച്ച് വെയിലിന്റതണ്ട്
ആ ഇവടെ നല്ല മഴ
അണോ?
ഇപ്പ നിന്നിട്ടേ ഒള്ളൂ
മ് ഇന്നലേ ഒന്നും വെയിലങ്ങനെ ഇണ്ടായിട്ടില്ല ഇന്നലെ ചെറുതായിട്ടൊന്നിട്ടി മിനിന്യാന്നൊന്നും തീരെ വെയില്ണ്ടായിട്ടില്ല
ആ ഇവടെ അങ്ങനെ ആ ഒരു മൂടി കാലാവസ്തേൽങ്ങനെ നിക്ക്
മ് ഞാപ്പത് കണ്ട്കാണ്ട് വാഷിം മെഷീനൽ ഇട്ട് അപ്പൊയേക്ക് ഇതാ മൂടല് വര്ന്നു
ആ
പറ്റാണങ്കി താ പൊറത്ത് താചാരിച്ച്
മ് വേറെ കുട്ടിയാളൊക്കെ സ്കൂൾക്ക് പോയാ
ആഹ് ഒരാൾ പോയി
ആ
ഒരാള് ചെറുതാ
ആഹ്
ഉംഹ്
ഇങ്ങള് എങ്ങനെയാ പാചകൊക്കെ ചെയ്യോ
ആഹ് അത്യാവശ്യം
എഹെ
ഉം നമുക്ക് ആവശ്യമുള്ളതൊക്കെ
ആ നമ്മള് പിന്നെ കല്യാണം കഴിയാത്തകൊണ്ട് പാചകത്തി രമലൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഹ് ഹ് ഹ് ആ പ്ലസ്ടു കഴിഞ്ഞിട്ടേയുള്ളൂ അങ്ങനെ
ഓ ഇനി വേറന്ന് പോണ്ടോ
എന്താ കഴിക്കനിഷ്ട്ടം
അങ്ങനൊന്നുമില്ല എന്ത് കി കഴിക്കും
ആഹ്ഹ
ഉം അങ്ങനെ കാര്യായിട്ട് അങ്ങനെ ഒന്നൂല്യ
ആ
ഉം പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തിനേം പോകാനുള്ള പരിപാടി ഉണ്ടോ
എനിക്ക് കോളേജിൽ പോകുന്നത് ആദ്യം ഇഷ്ടല്ല ഞാൻ പോകൂല്ല ഓൺലൈനിൽ നെ എന്തേലും പഠിക്കണംന്ന് വിചാരിക്കു ക്ക്ണു
ആ ആ
കൊടുത്തക്കണു ഡാറ്റാ എഞ്ചിനീയറിങ്ങിന്
ആ ആ ആ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുവോ ഉം
ഇപ്പൊ കൊറേ കാര്യങ്ങള്ണ്ട് ഇപ്പൊ കൊറേ കോഴ്സ് കാണുമ്പോ തന്നെ നമുക്ക് ചടുപ്പവും
ആ അ ആ പണ്ടത്തെ ഐഡിയല്ല
ആ അ
ഉം അതെന്താ ഈ ഡാറ്റ എൻട്രി മോഡൽ ആണോ ഉം
ഡാറ്റാ എൻട്രിന്നെയാണ് ആ അ നിങ്ങള് ജോലി എന്തേലും ഉണ്ടോ
ഇല്ല്യ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയി ഉം
ഡിഗ്രി എന്താട്ത്തെ ബി എ ഇംഗ്ലീഷാ
ആഹ്
അധിക ആളുകളും എടുക്കല്ലതാണല്ലോ
ആ
അഹ
ഞാൻ ബീക്കോമിന് പോണംന്നാ കര്തിര്ന്നെ പിന്നെ ഇതീനായി പ്ലസ് ടു കോമേഴ്‌സെര്ന്ന്
ആഹ്
ഉം
ഹസ്ബൻഡ് വിടൂല ജോലിക്ക്
ആഹ് അയിനൊന്നും കൊഴപ്പല്ല്യ പിന്നെ കുട്ട്യേളായി അപ്പ പിന്നെ കുട്ട്യേള് ഉം
വേറെന്താ ചെറ്തിന് രണ്ടര വയസ്സായിട്ടോള്ളു. ഓഹ് വീട്ടില് പൂന്തോട്ടൊക്കെണ്ടോ
അങ്ങനൊന്നുല്ല
ആഹ് അതിനോടൊന്നും മൊഹബത്തില്ലലേ
ആഹ് ഇഷ്ട്ടാണ് പക്ഷെ അത് മെനക്കെടാൻ വയ്യ ഉം
ആരെങ്കിലൊക്കെ ഇണ്ടാക്കിയത് നോക്കിരിക്കും
അതന്നെ
ആഹ്
സ്വന്തമായിട്ട് അധ്വാനല്ല
ഉം പിന്നെ നമ്മള് ഇപ്പ ഒന്നാമത് എന്തിനു നമ്മള് ഫോണും ഇതായിട്ടും ഇരിക്കലല്ലേ
ആഹ് ബോറടിക്കുമ്പോത്തിനും ഫോണെട്ത്താ മതിയല്ലോന്ന്ള്ളോരു ചിന്ത
അതന്നെ
ഉം
മറ്റേത് ആദ്യം അതൊന്നും ഇണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ആൾക്കാര്ക്ക് ഇഷ്ടായിര്ന്ന്
ആഹ്
ഉം
നിങ്ങളെ വീടെങ്ങനാ കാടു പ്രദേശത്താ
അല്ല
ഏഹ്
ഈ ഞാന്ങ്ങനെ ആഹ് ഞാനിങ്ങനെ എന്താ പറയാ ഈ മഴൻ മഴ പെയ്യ്ണില്ല പക്ഷെ വെയിലും ഇല്ല ഈ കാലാവസ്ഥ കാണുമ്പം ഇങ്ങനെ ആലോയിക്ക ഒന്ന് ടൂർ പോവാ ഒന്ന് ടൂർ പോവാ കാട്ടില് നല്ല രസായിരിക്കും രസായിരിക്കുന്ന്
പക്ഷെ ഞങ്ങളെവടെ ഫുള്ള് പിന്നെ നല്ല കാണാ പറ്റിയ ഏരിയള്ള സ്ഥലാ ടൂറിസ്റ്റ് ഏരിയകളാ ടൂറിസ്റ്റ് ഏരിയകളാ
ഓഹ് ഇവിട്ന്നോരു അയിമ്പത് കിലോമീറ്ററൊക്കെ പോയ ടൂറിസ്റ്റ് സ്പോട്ടാ
ഉം
ആനക്കാ മൈലൊക്കെ കേട്ടില്ലേ അതൊക്കെവ്ടന്ന് അയിമ്പത്ത്നാല് അയിമ്പത് കിലോമീറ്ററാ
ആഹ് ഒരു മണിക്കൂറ്ലേ
ഉം
ഉം ഞങ്ങ ഞങ്ങളെ വീട്ട്ന്ന് ഏകദേശം ഒരു പത്തിര്പത്തഞ്ച് കിലോമീറ്ററോള്ളൂ വാഗമണ്ക്ക്
ഏഹ്
അപ്പൊ പിന്നെ അവ്ടെക്കെ ഫുള്ള് കാണാള്ള ഏര്യാ
ആഹ്
ഉം പോണം തോന്നിയാലൊക്കെ വേഗം പോവാ
അത് ശരിയാ
ഉംഹ് ഒഴിവ്ള്ളപ്പഴെക്കെ പോവും
ആഹ് കേക്കൊക്കെ തിന്നാന് ഇഷ്ടാണോ
ഉം
ആഹ് എനിക്കും ഇഷ്ടാ ഈ മഴ പെയ്യുമ്പ എനിക്ക് ഇങ്ങൻ ത്തെ ഡെസേർട്സിനോടൊക്കെ വയങ്കര ഉം ന്താ മോഹാ
ആഹ് ശെരി ഇഹ്ഹ് ഉം നാഇറ അത്ശരി ഉം
ഐസ്ക്രീമ് ഇഷ്ട്ടെല്യ പക്ഷെ ജ്യൂസൊക്കെ കുടിക്കണം തോന്നും
ആഹ് ആഹ് തൺപ്പ്ലെ
ആഹ് പിന്നെ ഡെെരി മിൽകാെക്കെ തിന്നാൺന്നാ തോന്നുന്നത് മറ്റേ ഇന്നലെ ഡെെരി മിൽകെക്കെ വാങ്ങിയെച്ച്ക്ക്ണ് മഴ ഇങ്ങനെ പെയ്യുമ്പൊ മടി പിടിച്ചിര്ന്നാ ഡെെരി മിൽക്ക് ഇക്കഅങ്ങനെ അം അം തിന്നാൻതോന്നും ഇഹ് ഇഹ് ഹ് ഹ് ഹ് ഹ് ഹ് ഹ് മടി പിടി ഇല്യ
ആഹ് അ എല്ലാർക്കും ജ്യൂസും ഇതൊക്കെ ചൂട്നാ ഇഷ്ടം ഇണ്ടാവ നിനക്ക് തൺപ്പെന്നെയാ ഇഷ്ട്ടല്ല അഹഉം
ഈ ഡയരി മിൽകെക്കെ ഇന്റെമ്മാകെക്കെ കട്ടേ തിന്ന്ണഷ് പക്ഷെ ഇൻക്ക് അലിയിച്ച് തിന്ന്ണതാ ഇഷ്ട്ടം അഴ്ക് കിനാലീച്ച് കളയണം ഇഹ്
ഇഹ് ഹ് ഹ് ഹ് ഹ ഹ ഹ ഇഹ് അപ്പത് പ്പൊ ആഹ് അവന് മടീല
ആഹ്
അഹ ഭക്ഷണൈ ച്ച്കാണ്ടങ്ങ്
ആഹ് ഞാനും ഭക്ഷണം കെയ്ച്ച്ട്ടങ്ങനെ ഇരിക്കാ
ഉം അപ്പൊ എന്തെങ്കിലും ചെയ്യാ വിജാരിച്ച് വീട്ടിലാരെക്കെ ഇണ്ട്
വീട്ടിലെല്ലാരുണ്ട്
ആങ്ങളാര്ണ്ടോ
ഉം
മക് ഉം
ആഹ് ഇല്യ ഇല്യ ചെർതാ അഹ് ഹ് ഹ് ഹ്
എളേതാ
ആഹ്
ങ്ങാേഹ്
ആഹ്
ഇന്ന
ഉം പിന്നെ വേറെന്തുണ്ട്
പി പിന്നെന്താ
പിന്നെ ഇങ്ങൾ നിനക്ക് പാട്ടൊക്കെ ഇഷ്ടാ ആഹ് പാട്ടെക്കെ ഇഷ്ടാ
ഉം ഉം
അയനെ സ്റ്റേജ്മന്ന് അയ്‌നിന്നിം പാ ട്ണത് ഇഷ്ടല്ല ഞാനൊറ്റക്ക് കണ്ണാടി ഓക്കി പാടും അത് വേറൊരു ഇസ്റ്റാ അങ്ങനെ പാടാനിഷ്ടാ
ഉം ഉം റീല്ണ്ടാക്കോ
ആഹ് ഏഹ് ആഹ് റീലൊക്കെണ്ടാക്കിയെക്കും ഒന്നും പോസ്റ്റെയ്യൂല ഇൻസ്റ്റഗ്രാമില്ല്യ സ്നാപ്പ്ല്യ ഒന്നുല്ല്യ പക്ഷെ ഞാന് ഇട്ത്ത് വെക്കും എല്ലാം
ഉം യൂട്യൂബില് ഇട്ടാമതി
ആഹ് പക്ഷെ ഇൻക്ക് അങ്ങനെ ഇട്‌നെെനോട് എന്തോ താൽപര്യല്ല ഞാ ഇജാബൊക്കെഇട്ടടക്ക്ണ ആളാണേ അത് ശെരി ആഹ് ഇപ് ഉം ഇപ്പ ഈ അട് ത്ത് തൊടങ്ങിയാണ് ട്ടോ പ്ലസ് ടു കെയ്യാൻ നേരത്ത് തൊടങ്ങിയതാ ഇജാബ് ഇടാന് അത് വരെ ഇടൊന്നുല്യ അപ്പ ആഹ് സമയ ത്തെക്കെങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇട്ത്ത് വെക്കും ഒന്നും ഇൻസ്റ്റഗ്രാം അത് ഇതിലൊന്നു ടൂല പക്ഷെ ഞാനിങ്ങനെ ഇമ്മനെ പറിം കൊറേ കഴിഞ്ഞാമ്മക്ക് ഈ ട്രെൻ്റൊക്കെ ഇങ്ങനെ കാണാലോ അങ്ങനെ വർതെ എല്ല വീഡിയോസൊ ക്കെ ഇട്ത്തെക്കും എന്തെറ്ങ്ങിയാലും ഞാനപ്പൊ ട്രെൻഡ് ഇട്ത്തെക്കും ഇൻക്കങ്ങനെ ഫോട്ടോ വീഡിയോ ഇട്ക്കാൻ വയങ്കര ഇഷ്ടാ.
ആ പിന്നെ വൽ കെർച്ച് കാലം കയ്യുമ്പോ അന്നത്തഹ് ക്കെ ഇങ്ങനെ ഓരോന്ന് ഓർക്കാൻ രസാണ് അല്ല
ആഹ് അതൊരു വേറെ രസമാണ് ഞാൻ മ്മനോ പറയും ഇനിക്ക് ഇപ്പ ആകെ ഒരു നല്ല ഫോണ് ക്യാമറ ള്ള ഫോണ് ഇല്ല എന്നുള്ളതൊരു പരാതി
ഉം
മ് നല്ലൊരു ഫോൺ വേണം
ഉം ആ വീഡിയോ ഒക്കെ എ
ഉം വീഡിയോ ഒക്കെ എടുക്ക ആഹ് നല്ല ഇങ്ങനെ എടുത്തൊ ക്കെ ക്കാണ് എന്ത്ഷ്ട ഫോട്ടോസ് വഡിയോസ് എടുത്ത് ടക്കാൻ
ഉം ഉം ഉം അ പിന്നെ അല്ല ലൊക്കേഷൻലൊക്കെ പോയിട്ട് ഫോട്ടട്ക്കാ അങ്ങനൊക്കെ രസാ
ഹമ്മോ അപ്പളൊക്കെയാണ് ഫോൺ ഇല്ലാത്തൊരിത് ന്ന് ചെല നല്ല സീനറീസൊക്കെ കാണുമ്പോ അപ്പളാണ് നമ്മൾ നല്ല ഫോണ് ല്ലാത്ത ഒരു സങ്കടറിയ അതെ അതെ
ഉം
ഉം എ ക്കെ ഇണ്ടാവണം ഉം വേറെന്ത്ണ്ട്
ഉം വേറെന്താ ന്നട്ട് ഓ
അമ്മി ഓ
ഉം ഉം ഉം അഹ് ലേറ്റ് ഇട്ടിട്ടുണ്ടായിര്ന്നില്ല റൂമിലേ അപ്പോ ഓൻ പോ യി കാണ്ട് ലൈറ്റ് ഇട്ട് ഞാ ഇടാ വുട്ടോ യതാ ആഹ്
ആഹ് പിന്നെന്താ
പിന്നെ എന്താ ന്നട്ട്
പ്പൊക്കെ കാണോ
ഇന്ക്ക് ഇഷ്ടല്ല
എനിക്കും എനിക്കും ഷ്ടല്ല
ക്രിക്കറ്റ് ഒക്കെ പിന്നെ മുമ്പൊക്കെ കണ്ടി കുട്ടികളൊക്കെ ആയിനേഷം പിന്നെ അത് നിർ
മറ്റൊരു ബന്ധമേ ഇല്ല ഒന്നും അറിയില്ല അയിനെ പറ്റിയിട്ട്
ഉം ക്രിക്കറ്റ് മുമ്പൊക്കെ കാണോയിന്ന്
ആഹ് ഇന്ക്കന്നും അറിയൂല്ല
ഒക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയ പിന്നെ നമ്മക്ക് അയിന് പറ്റൂലല്ലോ
ആഹ്
ഉം മോന് അയ്നേഷം പിന്നെ അഒന്നും കാണലില്ല ന്റെ മുന്നൊക്കെ കാണേയ്ന്നു
ആഹ്
പ്പാ ആരാകളിക്കാര് ന്നും കൂടി അറീല
ആ ഇൻക്ക് അറീല്ല ഇൻക്ക് ഇങ്ങനെ വേണ്ടപ്പെട്ടവരറിയാ മെസ്സി നെയ്മർ റൊണാൾഡോ പിന്നെ അമ്പാപ്പ ഒര് വേറെ ആരീം അറീല്ല വേറെ ആരീം അറി
ക്കൊന്നും അറീല്ല ഒര് എ ബി സി ഡി അറീല്ല
ആഹ് ഇൻക്ക് ഇവനങ്ങനെ പോസ്റ്ററൊക്കെ വെച്ചിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടും
ആഹ് ആഹ്
ഉം വേറെന്തുണ്ട്
വേറെന്താ
നല്ലതന്നെ ആഹ് ആങ്ങളാരെന്റെ ആൾക്കാര ഒരാളിന്റെ മൂത്ത ഒരാളെളേതുവാ
ഉം രാത്രി ഇന്ന് കാണിയാരിക്കുവല്ലേ
ആഹ് ഓര് ഈടല്ല ഹോസ്റ്റലിൽ നിന്ന് പേടിക്കാ ഈഫിള്ള് പഠിക്കാ ഉം.
അപ്പൊ പിന്നെ അവിടുന്ന് കാണലോ നടക്കൂല്ലല്ലോ ഉം ഉം ഉ ഉ ഉ ഉ ആഹ്
ആഹ് ഞാൻ അങ്ങോട്ട് എന്നാ ശേരിട്ടാ ആഹ്